ഹലോ
ആ എന്തൊക്ക് വിശേഷം
വിശേഷം വിശേശം അങ്ങനെ പോകുന്നുണ്ട് നല്ലായിട്ട് പോകുന്നു അവിടെയോ?
നെജി
നെജി എന്താ
വീട്ടിലല്ലേയുള്ളെ
ഹലോ ആ വീട്ടില
മം ഭക്ഷണം കഴിച്ചിരിക്കു യാണോ?
ആ ഭക്ഷണവും കഴിച്ചു കഴിച്ചോ ഭക്ഷ്ണം കഴിച്ചോ
എന്തായിരുന്നു വിഭവങ്ങള്
വിഭവം വേറൊന്നുമില്ല മീന് കൂട്ടാൻ അതൊക്കെന്നെ അവിടെയോ?
ഇവിടെ ഞാനെന്നെ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറിത്തോട്ടം ഇണ്ട എനിക്ക് അപ്പൊ അതിലിണ്ടായിട്ട പടലങ്ങക്കറി പിന്നെ ചീരപ്പേരി അങ്ങന ചീര കൊണ്ട് തോരൻ വെച്ച് ഫിഷ് ഇന്ന് കിട്ടിയില്ല മഴ ആയതുകൊണ്ട് അതുകൊണ്ട് വണ്ടിയൊന്നും ഇതിലെ വന്നില്ല ഇവിടെ ടേ ഓരോ വണ്ടി വരള്ളൂ
ആഹ്
എപ്പോഴെങ്കിലൊക്കെ
ഇവിടെ ഡെയിലി വാങ്ങാറുണ്ട്
ആഹ്
മഴയൊക്കെയൊണ്ട അവിടെ എന്താ
കൃഷിത്തോട്ടണ്ടോ വീട്ടിലേ ചോദിക്കുവാ
ആ കൃഷിത്തോട്ടേ ഉണ്ട്
മം എപ്പോഴും ഉണ്ടാക്കാറുണ്ടോ അതോയിങ്ങനെ ഇടക്ക് മാത്രം ഉണ്ടാക്ക
മാത്രം
ആഹ്
ആഹ് മഴയുണ്ടോ അവിടെ
കാലത്ത് നല്ല മഴയായിരുന്നു ഇപ്പോ ദേ കുറവായിട്ടുണ്ട് ഇന്നു ഇന്നലെയൊക്കെ ആയിട്ട് നല്ല ശക്തി ഉള്ള മഴ തന്നെയരുന്നു കാറ്റ് കുറവാണെ മഴ മാത്രം
വെള്ളപ്പൊക്കം എവിടെയെങ്കിലും വെള്ളപ്പൊക്കം അങ്ങനെ എന്തെങ്കിലും
പ്പോ നിന്ന് പെയ്യണെന്നുണ്ടെല് വീടൊക്കെ ഒരു പാടത്തിന്റെ അരികേയൊക്കെ ആയിട്ടാ വരുന്നത് തോട് പാട ട്ട് അപ്പൊ രണ്ടു ദിവസൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പെയ്തൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കില് പാടങ്ങളിലൊക്കെ വെള്ളം കേയറി വരാറുണ്ട് വീട്ടിലേക്ക് ഒന്നു എത്തില്ല വെള്ളം വീടൊരു ഉയർന്ന പ്രദേശത്താണ് വരുന്നെ
ഉം ഉം ഇന്ന് പരിപാടി വേറെ പരിപാടിയൊന്നുവില്ല
ഞാനിങ്ങനെ ഓൺലൈലായിട്ട് ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഇൻസ് റ്റയിലെങ്കിലുവൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ആവശ്യക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട്
ആഹ് ഓക്കെ
നിങ്ങളെന്ത് ചെയ്യുന്ന
ഞാനിപ്പം കോളേജ്
കോളേജില
ആഹ് കോളേജിലാ
ആഹ് പഠിച്ചൊണ്ടിരിക്കയായിരിക്കുല്ലെ വീട്ടിലിങ്ങനെ പൂന്തോട്ടൊക്കെ ഉണ്ടോ
ഹേയ് അങ്ങനൊന്നുവില്ല പന്തോട്ടൊന്നുവില്ല ആഹ് കൊറേ വാഴ കപ്പ ഇതൊക്കെയുണ്ട്
അങ്ങനെ കൃഷിക്കുള്ള ഒരുപാട് സ്ഥലങ്ങള് ണ്ടോ അതൊ വീടിന്റെ കുറച്ച് സ്ഥലം തന്നെ ഉള്ളോ
ഉം കുറച്ച് സ്ഥലെ ഉള്ളൂ ഫ്രണ്ടിൽ ഒക്കെ ആയിട്ട്
ആഹ് ചെറിയ ചെറിയ കൃഷികൾ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവൂല്ലേ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യാള്ള സ്ഥലവുണ്ടാവുല്ലേ
ആഹ് ഒരു പത്ത് അമ്പത് സെന്റ് അടുപ്പിച്ചിണ്ട്
ആഹ് ആഹ് എങ്ങനെ വെള്ളത്തിന്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെ വീട്ടിൽ തന്നെ വെള്ളം ഉണ്ടാ അതോ അപ്പ എവിടുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവര എങ്ങനെയായിരുന്നു
ഞങ്ങൾക്കിവിടെ കിണറുണ്ട്
വീട്ടി സ്വന്തായിട്ട് കിണറുണ്ട്
സ്വന്തമായിട്ട് കിണറുണ്ട്
ആഹ് അത് വേനൽക്കാലത്തൊക്കെ അതില് വെള്ളം കിട്ടോ
ആഹ് കിട്ടും കിട്ടും നിറയ വെള്ളം കിട്ടും ഇല്ല ഇല്ല അയിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരാറില്ല ഫുൾ ടൈം വെള്ളണ്ട്
ആഹ് ആഹ്
പിന്നെന്താ
പിന്നെ യാത്രക്കെ എങ്ങനെ പോവാറ്
യാത്രയൊക്കെ ഞങ്ങ വണ്ടിയുണ്ട് വണ്ടി തന്നെ പോവും
സ്വന്തായിട്ട് വണ്ടിണ്ട്
ആഹ് ഉണ്ട്
ആഹ് ഇപ്പൊ ലാസ്റ്റ് എവിടക്കാ പോയിരന്ന ഇപ്പടുത്തെങ്ങാനും പോയിരുന്നോ ട്രിപ്പ് എങ്ങനും പോയിരുന്നോ
ട്രിപ്പായിട്ട് ഞങ്ങളവിടെ അടുത്ത് പോയത് ഞങ്ങൾ മൂന്നാർ പോയായിരുന്നു ഫാമിലിയായിട്ട്
ആ ആ ഫാമിലി ആയിട്ട് വെക്കേഷൻ ടൈമില് പോയതായിര്ന്നോ ആഹ് എത്രേസത്തെപ്ലാനിങ് ആയ്ര്ന്നു
ഞങ്ങള് നാലൂസം
ആ ഒറ്റക്ക്‌ആയിട്ടപോയെ അതൊ ഫാമിലിലെഒരുപാട് മെമ്പേഴ്സ് കൂടിട്ട് അങ്ങനെയാണോ പോയേ
ആ ഞങ്ങളൊരു ട്രാവൽസ്പോലെ വല്യവണ്ടി വിളിച്ചിട്ട് എല്ലാരുംആയിട്ട്
ഉം മൂന്നാല്ഫാമിലിഒരുമിച്ചഅങ്ങനെ പോയില്ലെ
ആഹ്
ആഒറ്റക്ക്പോവുന്നതിനേക്കായും സന്തോഷംകിട്ടാ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് പോമ്പഴെന്നെണ് കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് ഒരുമി ച്ച്ള്ള ഒരു സന്തോഷം കിട്ടണംന്ണ്ടെങ്കില് അങ്ങനെ പോമ്പള് ട്രിപ്പ് മൂട് ആസ്വദിക്കണംന്നുണ്ടെങ്കില് അങ്ങനെ പോണം
അതെ ഞങ്ങള് മൂന്നാറ് മാത്രല്ലാ ഹ് വേളാങ്കണ്ണി പിന്നെ ദിണ്ടുക്കൽ എന്ന്പറഞൊരു സലേണ്ട്നറിയോ
അ കേട്ടിട്ട്ണ്ട്
ആ അവിടെര് ബന്ധുണ്ട്ഞങ്ങളെ അപ്പ ആഹ് കൊർ
അവിട്ക്ക്ങ്ങനെ വർഷത്തി ലൊരിക്കെണ് വിസിറ്റ്യ്യാറ് അതോ എടക്ക്ങ്ങനെ പോവാറുണ്ടോ ആഹ് ആ വേറെന്തെല്ലാ വിശേഷം
വെക്കേഷൻ ഒന്നും ഒരിടത്തും പോയില്ലേ
വെക്കേഷന് ഞങ്ങള്ത്പോലെ കുടുംബവീടുകളിലോടൊക്കെ ഇങ്ങനെ ഓരോസൺഡേവിജഇങ്ങന പോയിട്ട് രാവിലെ പോകും എന്നിട്ട് വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ്യ്യുംന്നിട്ട് വൈകീട്ട് ഇങ്ങടെ തിരിക്കും അങ്ങനെയൊക്കെ ചെയ്യ ദൂരെസ്ഥലങ്ങളില് പാർക്ക് അങ്ങൻത്തെ കാര്യങ്ങളൊന്നും പോയി ട്ടില്ല ഭയങ്കരചൂടായകാരണം പൊർത്ത് പോവാന് പിന്നെ ബുദ്ധിമുട്ടല്ലേന്ന്പറഞ്ഞാ ങ്ങനവുല്ല അപ്പൊങ്ങനെ ഓരോ സൺഡേ ഇങ്ങനെ വെച്ച് ങ്ങനെ ഓരോ ബന്ധുക്കളെ വീട്ടിലൊക്കെങ്ങനെ. വിസിറ്റ്യ്ത് പോന്ന് പിന്നെപെരുന്നാളൊക്കെ ആയപ്പോ പിന്നെ സ്വന്തം വീട്ടിലൊക്കെ പോയി നാലഞ്ചീസൊക്കെ പോയിനിന്ന് വെക്കേഷനൊക്കെ അവിടുത്തെ പിള്ളേരെപ്പ അടിച്ച് പൊളിച്ച്
പിന്നെ ലാസ്റ്റ് വെച്ച്ങ്ങനെ പോനു സ്കൂളൊക്കെ തുറക്കാനഅപ്പ അതിന്റോര്ചുറ്റുവ അങ്ങനെയുള് കാര്യങ്ങളൊക്കെ ചെയ്യാൻവേണ്ടിട്ട്നേരത്തെ തന്നെ വീട്ടിൽ പോന്നു
ആഹ്
കട അങ്ങാടിയൊക്കെ വീടിനടുത്താണോ വരുന്നേ
അലോ
നിങ്ങക്ക് സാധനങ്ങളൊക്കെ മേടിക്യാ നുള്ള കടകളൊക്കെ അടുത്താണോ വരുന്നേയ്ക്ക കേൾക്കുന്നില്ലാ
ഹലോ ഹലോ കേക്ക് അലോ
സൗണ്ടില് ചെറിയ വേരിയേഷൻ വെരുന്ന്റേഞ്ചിന്റെ പ്രോബ്ലംന്തെലുംഉണ്ടോന്ന് അറിയില്ല്യ
ആ റേഞ്ചിൻ്റെ പ്രോബ്ലായിരിക്കും കേൾകുന്നുണ്ടോ ഇപ്പോ
ആ ഇപ്പൊകേൾക്കാൻപറ്റുന്ന
ആഹ് പറഞൊ
നിങ്ങള് കടേലൊക്കിം വീടിന്റെ അടുത്താണോ ചോയ്ക്യ എല്ലാ സാതോങ്ങളും എട്ത്ത് നന്നേ കിട്ടുംദൂരൊന്നുംപോകണ്ട
കിട്ടും കിട്ടും ദൂരൊന്നും പോണ്ട ആവശ്യന്നൂല്ല ഇവിടെ അടുത്ത് തന്നെ എല്ലാംണ്ട്.
വീടൊക്കെ ടൗണിന് അടുത്തായിരിക്കുംല്ലേ? അത് എങ്ങനെയാ?
ഓ വണ്ടിയൊക്കെണ്ടോന്ന് സ്വന്തായിട്ട്?
ആഹ സ്വന്തായിട്ട് വണ്ടി ഒക്കെ ഇണ്ട്. യാത്ര പോകുമ്പോൾ സ്വന്തം വണ്ടിലെന്നെ പോവുന്നേ പിന്നെ വീട്ടാര്ടെ ഓട്ടോ ഡ്രൈവർ ആയിട്ടാണ് ഹസ് ബന്റ് വർക്കെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ വാഹനം അയതൊണ്ട്. പിന്നെ ബസ്റൂട്ടും ലൈൻ ബസ്സള് പോവുന്നില്ലാന്നൊള്ളു ബസ് റൂ എല്ലാരും എല്ലാ വാഹനങ്ങളും ഓടുന്ന റൂട്ടാണ്‌ വീട് ടൗണിന്ന് കൊറച്ച് വിട്ടാണെങ്കിലും സൗകര്യള്ള സ്ഥലങ്ങളെന്നെണ്.
ആ ഓക്കെ ഓക്കെ, പിന്നെന്താ?
പാട്ടൊക്കെ ഇഷ്ടാണോ?
ആ പാട്ടൊക്ക ഇഷ്ടാ പാട്ടൊക്കെ ചെറുതായിട്ടാക്കെ പാടും.
ചെറുതായിട്ടൊക്കെ പാടും.
ആഹ.
എന്താണ് കൂടുതൽ ഹോബീസ്?
കൂടുതൽ സ്പോർട്സാണ് കരാട്ടെ മാസ്റ്ററാണ്.
ആ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയാ?
ആ കിട്ടി.
ഉം എത്ര വർഷത്തെ പരിശീലനാ? ഉം ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ടാവുംല്ലേ? പ്പൊ സ്വന്തായിട്ട് യൂണിറ്റ് തൊടങ്ങിയിട്ടുണ്ടായിന്?
തുടങ്ങീട്ടുണ്ടായിന്. ആഹ തൊടങ്ങി ഇപ്പം അങ്ങനെ തൊടങ്ങിട്ട് രണ്ടു വർഷായി.
ആ ആ... പിന്നെ സൺഡേലാണോ വർക്ക് വരുന്നേ അതോ കാലത്തും വൈകിട്ടോ എങ്ങനെയൊക്കെയാല് വർ
ഞങ്ങക്ക് ഇവിടെ ഇപ്പം കോളേജിൽ പോകാൻ തൊടങ്ങിയൊണ്ട് ഞാൻ. എല്ലാം ശനിയാഴ്ചത്തേക്ക് മാറ്റി അപ്പം ശനിയും ഞായറും മാത്രം വൈകിട്ട്.
ക്ക്ണ്ടാവുംല്ലേ?
ആഹ.
ആ ആ, ഒരു മണിക്കൂർത്തെ ക്ലാസ്സാ?
അല്ല ഞങ്ങക്ക് നാല് മണിക്കൂറ് കൊറെ പിള്ളേരുണ്ട് അപ്പം. ഓരോ സെക്ഷനായിട്ട് പഠിപ്പിക്കാൻ പറ്റും അപ്പം അങ്ങനെ.
എല്ലാ ആഴ്ച്ചയിലാണോ അവിടെ പോകാറ്?
എനിക്കിവിടെ ഞാൻ സ്വന്തായിട്ടൊരു സെന്റർ ഇട്ടിട്ടുണ്ട് അല്ലാണ്ടെന്നെ പഠി- പ്പിച്ച മാസ്റ്ററ് എടയ്ക്കിടയ്ക്ക്. ഇല്ലാണ്ടിരിക്കുമ്പം അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോവാറ്ണ്ട്.
ആഹ ആഹ. കരട്ടെത് മാത്രാണോ അതിൽ അതിന്റെ ഭാഗായിട്ടുള്ള മറ്റുള്ളത് കാര്യങ്ങളും പഠിപ്പിക്ക്ണ്ടോ? അതില് വരുന്നല്ലേ അല്ലേ കളരീപ അങ്ങനത്തൊക്കെ അതില് വരുന്ന തന്നെ അല്ലേ?
ആ കറാട്ടെ കളരി ബോക്സിങ്.
ആ ഈ മൂന്നുവാണോ പഠിപ്പിക്കുന്നെ?
ആ ഈ മൂന്നും.
മ്മ് മ്മ്. പിന്നെ ഡ്രോയിങ് അങ്ങനത്തെ കാര്യങ്ങളിലെന്തേലും ഇൻട്രസ്റ്റ് ഇണ്ടാ?
ഡ്രോയിങ് ഒക്കെ ചെറുതായിട്ടെ ഡ്രോയിങ്ങെയ്യും ഡാൻസ് കളിക്കും പാട്ട് പാടും.
ഉം ഉം എല്ലാ ഹോബീസും ചെറിയ രീതിയില്.
ആ. പിന്നെ സ്പോർട്സ് ഒന്ന് കൊറച്ചൊന്ന് ഇതായിട്ട് കൊണ്ടോ വുന്നു ഏ. സ്പോർട്സിനീ...
പൊറത്തൊക്കെ കൊണ്ടോവോ ആഹ ഹ.
ഹൺഡ്രഡ് മീറ്റർ റയ്സൊക്കെ ഞാൻ ജില്ല വരെയൊക്കെ പോയിട്ടുണ്ട് സ്കൂള് വഴി.
ആഹ് ട്ട് പോണം
അങ്ങനെ ഹോബി എന്താ
ഏഹ്
ഹോബി ഒന്നും ഇല്ല
ഞങ്ങളെ ഹോബി എന്തേ എന്റെ ഹോബി പറഞ്ഞ ഫുഡ്ഡ് പല ഫുഡ്ഡ്കള്ങ്ങന പ്രി പെരേ നോക്കാ എന്നുള്ളതാ
ആഹ്
യൂട്യൂബിലൊക്ക പല വീഡിയോസുകള് ഇങ്ങനെ നോക്കും എന്നിട്ട് നമ്മളേതായ രീതിയില് നമ്മള് ഇണ്ടാക്കി വെക്കും ചെൽതൊക്കെ ഇങ്ങനെ ഫെയിലായി പോവും ചെലത് നല്ല ഉഷാറായി വരും ചെലപ്പൊ രണ്ട് മൂന്നെട്ടൊക്കെ ഇണ്ടാവും നല്ല ടെസ്റ്റോന്നും അപ്പൊ വീണ്ടും വീണ്ടും ഇണ്ടാക്കും അങ്ങനെയെക്കെ കേക്കോക്കെ ഇണ്ടാക്കാനറിയൊ
ആഹ് ഇണ്ടാക്കും ഉണ്ടാക്കും ഞാ എടക്കെടക്ക് ഇണ്ടാക്കാറ്ണ്ട്
ഉം ഇപ്പെല്ലാരും അധികായിട്ട് ഇണ്ടാക്ക്ന്നതാണല്ലൊ
ആഹ് കുക്കിങ്ങൊക്കെ എനിക്കിഷ്ടാണ് എടക്കെടക്കൊക്കെ ഇണ്ടാക്കി നോക്കാറുണ്ട്
ഉം ഉം ഒരു തവണ ഇണ്ടാക്കീട്ട് എനിക്ക് തരോണ്ടു എങ്ങനെണ്ട്ന്ന് ഞാൻ അഭിപ്രായം പറയ്ണ്ട്
ഓക്കെ ഓക്കെ
ഉം ശരിന്നാ ഞാൻ വിളിക്കെണ്ട്
ആഹ് ഓക്കെ